ഹലോ
ഹലോ
ആഹ്
ഓ
കേക്കുന്നില്ലേ പറെ പ്പം വല്ല്യ പരിപാടി ഒന്നുല്ല വെറുതെ ഇവിടെങ്ങനെ ഇരിക്കാ
എന്താ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്താ ഇങ്ങള പരിപാടി
ങ്ങള് കഴിച്ചോ ബാഗ്രൗണ്ട് വോസ് നല്ലോണ്ടല്ലോ
ഒ ഒരുമിനുറ്റ് മിനിറ്റ് ആ ഇപ്പ ഇല്ലല്ലോ
ഇല്ല ഇപ്പല്ല സെറ്റ് ആയിട്ടുണ്ട് ന്നിട്ട് എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചോ
ആ കഴിച്ചു കഴിച്ചു
സ്പെഷ്യൽന്ന്
സ്പെഷ്യല് മീന്
ഏ
ഫിഷ് ഫിഷ്
ഫിഷ്ആ ഹ്എന്താ കറി
ഉ കറി ഊരങ്ങ
ആഹ് വേറെ
വേറെ അച്ചാറുണ്ട്
ആഹ്
അല്ലെ അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെപ്പ എന്താ മോരുകറിയുണ്ട് മുതിര ഇതൊക്കെ തന്നെ
ർ വീട്ടിലെ അച്ഛൻ അമ്മ വീട്ടിലെ അച്ഛൻ അമ്മ അനിയത്തിയുണ്ട്
ആ അനിയത്തി അനിയത്തി എന്താ പഠിക്കാ
ആ അനിയത്തി ടെൺ ത്താണ് ഇപ്പ കഴിഞ്ഞു ടെൺത്ത് കഴിഞ്ഞ് ഇപ്പോപ്ലസ് വൺ ക്ക് അവിടെയോ ആരൊക്കെയുണ്ട്
ഇവിടെ ഉമ്മി ഉപ്പി ഞാനും നുണ്ട് പിന്നെ ഏട്ടത്തിയാളാണ് ഇട്ടത്തി ഓലെ കെട്ടിച്ചോടത്താണ് എന്നിട്ട് നിങ്ങൾ യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ് പോവാറുണ്ട് അത്യാവശ്യം ഈ ഇടക്ക് മൂന്നാർ പോയിട്ട് വന്നു ആഹ് ഈ എടക്ക് മൂന്നാർ പോയിട്ട് വന്നു അഹ് ആഹ് ആവു ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ എടക്ക് അപ്പൊ അന്ന് മൂന്നാറ് വാഗമണ്ണ് ഇടുക്കി എറണാകുളം
ഏനെ ബസ്സിലോ ടൂറിസ്റ്റ് ബസ്സിലോ അതെ ട്രാവലർ ഇല്ല വ് ട് കൊറവാണ് അങ്ങനെയൊക്കെ പോവല്
ടൂർസ്റ്റ് ബസ്സില് ബസ്സിലാ പോ
ആഹ് അപ്പൊ അടി അടിച്ചുപൊളിച്ചു പോയിട്ട്
ആഹ് റേഞ്ച് കിട്ടുന്നോന്ന് ഓര് ഡൗട്ട് അഹ് കൊഴപ്പുല അത്യാവശം ട്ടും ന്ന ആഹ് ഇപ്പൊ കൊയപ്പല്ല
ആഹ് ആഹ് അത് ചെലേ ടൈമില് ചെൽപ്പോ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ഇഷ്യൂരുന്നുണ്ട് തോന്നണു ഏഹ് ഇപ്പകേക്ക്ണില്ലേ
ആഹ് ഇപ്പ കേക്ക്ണ്ട് ഇപ്പകേക്കണ്ട് കൊഴപ്പില്ല ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
എന്താ ചെയ്യ്ണത്
ഏഹ് അച്ഛൻ ഇലട്രിഷൻ ആണ് പിന്നെ അമ്മ ഏഹ് നേഴ്സി അമ്മ നേഴ്സ്
നേഴ്സാണ് നേഴ്സാണ് ന്നട്ട് അമ്മ പ്പളും ഡ്യുട്ടി പോക്ക്ണ്ടോ അമ്മന്റെ ഹോസ്പിറ്റൽ ലൈഫൊക്കെ എങ്ങനെയ്ണ്ട്
അമ്മേടെ കൊഴ്‌പ്പുല്ല
എപ്പ എപ്പളാ പോവാ രാവിലെ പോവോ നന്നെ രാവിലെ പോവാ
ആഹ് അമ്മയ്ക്ക് ഡേ ടു ഡിയിം ഡേ ട്ട്ട്ടുണ്ട് രാവിലെ ആണെങ്ങേ രാവിലെ ഏഴരയ്ക്ക് പോവും വൈകിട്ടൊര് ആറര എഹ് ആറര ടൈമിലെത്തും നൈറ്റാണെങ്കെ നാലരയ്ക്ക് ഡ്യൂട്ടിക്ക് പോവും പിറ്റേ ദിവസം രാവിലെ ഒരു ണയൻ തേർട്ടിക്ക് വരും
ആഹ്
അങ്ങനെ
എന്താ വീട് എന്താ റോഡ് സൈഡിലാണോ
അല്ലഅല്ല ര് ഉം അല്ല പൊറത്തല്ല ഇവട്ത്തന്നെ നാട്ടി കേരളത്തി തന്നെ
അതല്ല എന്ത് വീടിന് പൊറത്താണോ ചോയ്ച്ച വെളിയിലാണോന്ന്
അല്ലല്ല ഞാ ഹോസ്റ്റൽലാ
ഹോസ്റ്റല് ആഹ് പഠിക്ക്ണോട്ത്താക്കാരംല്ലേ
ആഹ് ഞാപ്പോ അക്കൗണ്ടിങ്ങാണ് അപ്പോ ഹോസ്റ്റൽലാ ഫ്ളാറ്റില്
ആഹ് വണ്ടിയാളെ ഹോണേക്ക്ണ്ട് അതാ ചോയിച്ചത് റോഡിന്റെട്ത്താണോന്ന്
റോഡിന്റടുത്തല്ല ഇത് കോളനിയായ് കാരണം
ആഹ് വണ്ടിയാള് അങ്ങോട്ടുങ്ങോട്ടും പാസെയ്ത് പോണ് ണ്ടാവുംല്ലെ
ആഹ് ആഹ്
പിന്നെ ന്ന്ട്ട് ങ്ങക്ക് ഹോസ്റ്റലിലെങ്ങനെ ങ്ങള് ഇണ്ടാക്കലാണോ ഫുഡ് അതോ മെസ്സിന്ന് കിട്ടുവോ
അല്ല അത് മെ ത ങ്ങള് ഇഹ് ഹോസ്റ്റലല്ല ഇത് ഫ്‌ളാറ്റാണ് ഫ്ലാറ്റിൽ നമ്മള് ഒരു റൂമ് റെൻ്റിടുത്തിരിക്ക ആഹ് അപ്പോ ഇല്ല ഞങ്ങടെ ഫ്ളാറ്റില് ഏ ഞാനും വേറോരു ഫ്രണ്ടുണ്ട് പിന്നെയിപ്പോ വേറാരും വന്നിട്ടില്ല കൊറച്ചുസം കഴിഞ്ഞാ ഒരു രണ്ട് മൂന്ന് പേര് വരും തോന്ന്ന്നു ഇവട്ത്തെ ഫുഡും കാര്യവും കൊഴപ്പൊല്ല ദിവസം ലാ ആ ആഴ്ചയില് ആറ് ദിവസം നോൺ വെജ്ജ് ഒരു ദിവസം വെജ്ജും അത് വേറാള് കൊണ്ട് വരുവാ
ന്നട്ടപ്പയ്ന് യമ്മള് പൈസൊട്ക്കണം ല്ലേ
ആഹ് മൊത്തത്തില് ഏഹ് ഈ ഫ്ലാറ്റിന്റെ റെന്റും ഫുഡിന്റെയും കൂടി ഏ മന്ത്ലി ആറെ അഞ്ഞൂറ് കൊട്ക്കണം
ആഹ് ഇന്ന്ട്ട് ഫുഡെക്കെങ്ങനെ
ആഹ് ഫുഡ് കൊഴപ്പൊന്നുല്ല
കൊഴപ്പൊന്നും ഇല്ലാല്ലേ ആഹ്
ഏയ് കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് എത്രെ ഇന്ന്ട്ട് എന്താണ് ഉച്ചക്കും ഏഹ് നാലുമണിക്ക് സ്നാക്സെന്തേലുണ്ടാവോ
ആഹ് നാല് മണിക്ക് സ്നാക്സ് ഇണ്ടാവും
ആഹ്
അത് ആഹ് എന്തെങ്കിലും സ്നാക്ക്ണ്ടാവും
ആഹ് ആഹ്
ഉം
പിന്നെ ഇങ്ങളെ റൂമിലെത്ര ആൾക്കാര്ണ്ട്
എന്റെ റൂമില് ഇപ്പ രണ്ട് പേരോള്ളു ഞങ്ങള്ടെ റൂമില് മൊ ഏഹ് ഞങ്ങടെ ഫ്ലാറ്റില് മൊത്തം രണ്ട് പേരോള്ളു ഇനി വര്ണോള്ളു ആൾക്കാര് ഫ്ളാറ്റിൽ ഞങ്ങള്ടെ റൂമില് രണ്ട് പേരോള്ളു ആഹ് ഇനി ആൾക്കാര് വരാൻ ഒര് മൊത്തം ഒര് ഏഴ്, എട്ട് പേര്ക്ക് ആഹ് ലീവ്നെല്ലാ അത്യാവശ്യംപ്പേര് വേക്കേറ്റെയ്തു അത് പിന്നെ ഇവട്ത്തെ പരി ഏഹ് പരിവാടി കഴിഞ്ഞപ്പോ വേക്കേറ്റെയ്തു ഇനി ഈ മാസം ഏഹ് നെക്സ്റ്റ് മന്ത് ജൂലൈ ആഹ് ജൂലൈ സ്റ്റാർട്ടെയ്യുമ്പം ആൾക്കാര് എല്ലാ ആഹ് ഏഹ് ഉം വെവ്വേറെ സല്ത്ത്ന്ന് വെര്ന്ന ആള്ക്കാരാ ഒരാള് ഇൻ്റെപ്പം ഫ്രണ്ടാണ് ആഹ് ഏഹ് ബാക്കിള്ളോര് അറിയാത്ത വേറെ വേറെ
ഇതിങ്ങനെ ഇങ്ങനെ കൊട്ക്ക്ണതാണോ
എന്തെ ആഹ് ഇത് ഏഹ് കൊട്ക്ക്ന്ന റൂമോ ആ കൊടുക്കുന്ന റൂമാ
ആഹ് ഇപ്പ നമ്മള് പരിചയള്ളോലങ്ങനെ ഇട്ക്ക്ണെ ഇന്ന്ട്ടപ്പൊ ആ ഫ്ളാറ്റില് ഇങ്ങ ഇങ്ങള് നിക്കണ ഫ്ളാറ്റിലപ്പെത്ര റൂമാ രണ്ട്രോ മൂന്നോ
ഞാൻ നിക്കണ ഫ്ലാറ്റില് രണ്ട് റൂമ്ണ്ട്
രണ്ട് റൂമോ അപ്പൊ ഓരോ റൂമില് രണ്ട് ബെഡെച്ച്ട്ടോ
അല്ല ഞങ്ങള്ടെ റൂമില് നാല് ബെഡ്ണ്ട്
റൂമില് നാല് ബെഡൊ
ആഹ് അത്യാവശ്യം ഏഹ് എല്ലാ സിംഗിളാ നാല് കട്ടില്ണ്ടാവും അത്യാവശ്യം വലിയ റൂമാ
ഒറ്റൊരാൾക്ക് കടക്കാൻ പാകത്തിന്ള്ളെ
അത്യാവശ്യം വലിയ റൂമാ
ആഹ് ഇന്ന്ട്ട് ഓയ് എന്താണോ നിങ്ങള് നിക്ക്ന്നട്ത്ത് വല്ല പാർക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തേലുണ്ടോ
പാർക്ക് ഇല്ല ഇവടെ ഏഹ് തൃശ്ശൂർ റൗണ്ടില് ഒര് ഫെസ്റ്റ്ണ്ട് അപ്പൊ ആടെ പോയിണ്ടാരുന്നു
ആഹ് സൂന്റെക്കെ എട്ത്താണോ
ആഹ് സൂവിന്റെക്കെ എട്ത്താ
ആഹ് ഇങ്ങള് കടല്ക്കൊക്കെ പോക്ക്ണ്ടോ ആടെ എട്ത്തന്നെയാണോ കടല്
കടല് ഇല്ലാ മറ്റേ ചാവക്കാട് കൊറച്ച് ദൂരവുണ്ട് അങ്ങോട്ട് പോയിട്ടില്ല പോണം ആഹ് ഒരു ദിവസം പോണം പോയിട്ടില്ല ആഹ്
ഏഹ് അപ്പ എത്ര വർഷായെ
എല്ലാ തൊടങ്ങിയിട്ട് എല്ലാ ഒരു കൊല്ലവായി ഒരു കൊല്ലവായി
ഒരു കൊല്ലമായി ആ അപ്പൊ നിങ്ങളെ വൈബിന് ആരെയും കിട്ടീലെ അങ്ങോട്ടൊന്നും പോവാന്
വൈബിന് കിട്ടി പക്ഷെ പൈസയും വേണ്ടേ പൈസ ഇല്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ
ആ അത് വേണം അതല്ലേ ഇംപോർട്ടന്റ് എന്നിട്ട് നിങ്ങള് സോളോ ട്രിപ്പ് ഒക്കെ പോവാൻ ഇഷ്ട പ്പെടുന്ന ആളാണോ
സോളോ ട്രിപ്പ് പോവാൻ ഇഷ്ടവാ പക്ഷേ സോളോ ട്രിപ്പിനെ കാട്ടിലും നല്ലത് ഫ്രണ്ട്സിന്റെ ഒപ്പം പോണതല്ലേ
അതൊക്കെ ശരി തന്നെയാണ് ഫ്രണ്ട്‌സിന്റെ കൂടെ ബൈക്ക് റൈഡ് ഒക്കെ ചെയ്യാറുണ്ടോ നിങ്ങള്
ആഹ് ബൈക്ക് റൈഡിങ് പോകാറുണ്ട്
ഉം എവിടേക്കാ നിങ്ങള് ആദ്യമായിട്ട് ബൈക്ക് റൈഡിങ്ങിനൊക്കെ പോയത്
ആദ്യമായിട്ട് ബൈക്ക് റൈഡിങ്ങിന് പോയത് ഉം എവിടൊയായിരുന്നു ഓ ഏ നെല്ലിയാമ്പതി
നെല്ലിയാമ്പതി ആ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ വൈബ്
നൈസാരുന്നു ആ ഏറ്റവും ടോപ്പില് പോകുമ്പോ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ സൂപ്പറാരുന്നു ആ നെല്ലിയാമ്പതി ചുരം കയറുമ്പോ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്ക ഉണ്ട് കോടമഞ്ഞ്
ആഹ് എല്ലാം ഉണ്ടല്ലേ
ആഹ്
ആഹ്
ഉം കുഴപ്പം ഇല്ലാത്ത
എന്നിട്ട് നിങ്ങള് എങ്ങനെ വൺഡേ ട്രിപ്പാണോ പോയത് അതോ നിൽക്കാനോ
വൺ ഡേ ട്രിപ്പ് ആരുന്നു ബൈക്കില് അങ്ങോട്ട്
വൺഡേ ട്രിപ്പ്‌ ആ ആ നിങ്ങടെ അവിടുന്ന് നെല്ലിയാമ്പതിക്ക് കുറേ ദൂരം ഉണ്ടോ
ഇല്ല എന്റെ നാട്ടീന്ന് അത്യാവശ്യം ഒരു ഓ എന്റെ നാട്ടീന്ന് നെല്ലിയാമ്പതിക്ക് അത്ര ദൂരം ഒന്നുമില്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ
ആഹ് പതിനഞ്ച് കിലോ
ആഹ് അത്രേ തന്നേയുള്ളൂ
ഞാ ഞങ്ങളിവിടെ അങ്ങനെ ടൂർ ഒന്നും പോവാറില്ല എപ്പഴേങ്കിലുമൊക്കെ ഇവിടെ അടുത്ത് കൂടെ ഒക്കെയുള്ള സ്ഥലത്തു കൂടെ കുറവാണ്.
ഓ
ഉം
പിന്നെ എന്താ ഫുഡ് കഴിക്കണ്ടേ
ഇച്ചിരി കൂടി ടൈംമാവും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ കഴിക്കൂള്ളൂ
ഓ
ഉം
സൺഡേ ആയിട്ട് എന്തോ പരിപാടി ഉണ്ടായിരുന്നില്ലേ ഒരു പരിപാടിയില്ല
ഏയ് അങ്ങനെ സൺഡേ ആയിട്ട് ഒരു പരുപാടിയില്ല നമ്മുക്ക് എല്ലാ ദിവസവും ഒരു പോലെ തന്നെ അങ്ങനെ സൺഡേ സ്പെഷ്യല് ഫ്രൈഡേ സ്പെഷ്യല് അങ്ങനെയൊന്നുമില്ല എന്നാ ഒരുപോലെ തന്നെ ചെറിയ ദിവസം ഓർക്കാത്ത ദിവസം ചിലപ്പം സ്പെഷ്യലായിട്ട് മാറും അല്ലാ തെ വേറൊന്നുമില്ല
അപ്പൊ വെറുതേ
വെറുതെ ഇങ്ങനെ ഇരിക്കാ അപ്പ പിന്നെ ഇത് കണ്ടപ്പോ ഇങ്ങനെ വിളിക്കാം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലെ വെറുതെ ഇങ്ങനെ ഇരിക്കയല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് അത്ര തന്നെ ആണ് പിന്നെ
പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോ ഈ നാളെത്തൊട്ട് ക്ലാസ് തുടങ്ങുക. നാളത്തൊട്ട്
ക്ലാസ്സ് ഫുൾ ടൈമുണ്ടോ?
ആഹ് രാവിലെ നയൻ ടു ഫൈവ് തേർട്ടി.
ആഹ് ഒഞ്ചരവരെക്കെണ്ടോ?
ആഹ് അഞ്ചരവരെ ഉണ്ടാകും. ചിലപ്പോ അതിനേരം വൈകും ആറ് മണി സദ്യേയാവും
ആഹ് ഇതെന്താ ക്ലാസ് ആണോ? അത് വേറെ വല്ല കമ്പനിയിലും പോയിട്ട് ചെയ്യണതോ?
അല്ല പ്രൊഫഷണൽ കോഴ്സ് ആണ്.
പ്രൊഫഷണൽ കോഴ്സാ നിങ്ങൾക്ക് പഠിച്ച് കഴിച്ചതാ പഠിച്ചേ?
അല്ല പഠിച്ചോണ്ടിരിക്കുവാ. ഇപ്പം ട്രയിനിങ്ങ് കേരിയ
എത്ര വർഷാ?
ഇത് മൂന്നരകൊ-മൂന്നര.
മൂന്നരക്കൊല്ലം. അപ്പ ഇതിന് പഠിക്കാനൊക്കെ ഫീസ് ഒക്കെ എങ്ങനാ?
ഏഹ് ഒന്നേ മുപ്പത്.
ഒന്നെ അത് എന്താ വീട്ടിന്ന് തരുവോ? നിങ്ങള് പാർട്ടൈം ജോലിക്ക് പോയിട്ടോ?
അല്ല വീട്ടിൽന്ന് അടച്ചു. ഇപ്പ ഹോസ്റ്റലിന്റെ ഫീസ് മാത്രം ഞാൻ പാർട്ട് ടൈം ആയിട്ട് നോക്കുന്നു.
ആഹ്
ആഹ്
എന്നാ ശരിട്ടല്ലേ
ആഹ് ശരി.